നല്ല വിശേഷം ഷം ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ചായ കുടിച്ചിട്ടില്ല മക്കളൊക്കെ എണീച്ച് വന്ന് ശരിയാവട്ടെന്ന് വിചാരിച്ച്
ആഹ് ആഹ് ഉം
പിന്നെ മദ്രസ്സണ്ടോ ഉം മ മക്കൾക്ക് മദ്രസ് ഉണ്ടോയി
ആ ചെറുതു പോയിണ്ട് വലിതവന് പിന്നെ രാത്രിയാ
ആ ശരി
വെലിയവൻ ജയിച്ചിട്ടില്ല പിന്നെ ചായ കടിയെക്ക ഒരുരിക്കക്ക ഒറ്റക്കക്ക് കുടിച്ചൊക്കെ ഗതിയടല്ലേ ഞാൻ ഓനെ കാത്ത് വന്ന് കുടിച്ച ജരിച്ചട്ടണ്ട് ഇങ്ങനെ അ ഉ എന്ത ജനതയെ അപ്പം ചുട്ടോ
ഉ അപ്പൊക്കെ ഇവിടെമ്മ ഇണ്ടാക്കണ്ട് ഞാൻ രാവിലെ വല്ലാതെടുക്ക നല്ല നല്ല
ഏ ഇട്ട മുടക്കുവോ ങ്കരി ഇവക
ഈ ഒരു ടൈം എനിക്ക് ബുദ്ധിമുട്ട
ആ കുട്ടീ കറി കറിയോ
കറി ഉണ്ടാക്കും കറി മന്നെ അന്നേരം ഉണ്ടാക്കി
ആൻ കാടുപ്പത്തിൽ ഇട്ടില്ലേ എന്താ ഉച്ചക്കത്തെയാ
ആഹ് ഉച്ചകത്ത് എനിക്കും ആ ഉച്ചക്കത്തൊക്കെ എനിക്കിഷ്ടം എനിക്ക് രാവിലെത്തെ ബുദ്ധിമുട്ടാ
ആ അതിന് കൊ മനസ്സിലാണ്ട് അമ്മായി അമ്മയോട് തരക്കേടില്ല ഞങ്ങതൊക്കെ എന്നോ എവിടെ അരങ്ങുവയിക്ക്ണു ഞങ്ങള് അ വള്ളവയ്യാ ആ പുറത്തു കൂടില്ലേ കൊടുക്കും പിന്നെ ഞങ്ങളൾ ഇല്ലാത്തൊന്നും വിരുന്നുകാരൊക്കെ അങ്ങനെ
ഉ എടക്കണൊക്കെ പറയുവോ എടുക്കണീനൊക്കെ പറയോ
എന്തെങ്കിലും പറയാന്നോ എ കോയപ്പുണ്ടെങ്കിലോ ആഹ് നമ്മളന്നരു പറയും പോലൊക്കെ പറയും ഒരു ചെടികട്ട് അമ്മളന്മാര് പറഞ്ഞാലേ നമ്മള അങ്ങോട്ട് തിരിച്ചു പറയും ഇവിടെ ഉമ്മ പറയില്ല സമാധാനല്ലേ എസ് ഈഅതാണ് കെഴപ്പം
ഉ
ഉ പിന്നെന്നാല വല്ലാം വിടെ ഉം
ഉം പിന്നെ കുറച്ചെക്ക പറയും
അത് ഞാൻ സംഭവട്ട്മ്മള അമ്മളമാരും പറയാലോ ചിന്തിച്ച നോക്കിയാ
പറയും പക്ഷെ നമ്മള് തിരിച്ചറിയുമ്പോ നമക്ക്
സമാധാനമാണ് ആ ലെവലിനന് ഓന് പറയണത് നമ്മൾതിരിച്ച് വരാത്തത കൊണ്ട് നമ്മടെ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും
ആ അപ്പത്തന്നെതിരിച്ച് പറഞ്ഞ കഴിയു പക്ഷേ നമ്മള് പറഞ്ഞാൽ പിന്നെ അവര് മുഖത്ത്ക്ക് എങ്ങനെ നോക്കായെന്ന് വിചാരിക്കും
ആ അതാണ് ഉം എത്ര ഉമ്മീയും മകളും പറഞ്ഞ് കാണണം പറഞ്ഞാൽ മതി നമ്മള നമുക്ക് ഓലെ എന്താ വിചാരിക്കും ഉം ഉം
പിന്നെ നമ്മള ഹസ്ബൻ്റ് ഓലെ വീട്ടിൽ നിൽക്കല്ലെ നമ്മളെ മാപ്പളാർക്ക് പറ്റൂലാ
ആ അത് ശരിയാണ് എങ്ങനെയാലും ഒലമ്മാര് വല്ലി തന്നല്ലെ വിളിച്ചതയാരാ ഉം
ആണോ ആ ടൂറൊക്കെ കൊറവാ
കൊറവാ
ഉം എന്നാലും
ബുധിുട്ടാല കൊണ്ട്ണ്ടായി
ബുദ്ധിമുട്ടായിട്ടല്ല കൊണ്ടാവൂല വണ്ടിയൊക്കെണ്ട് ഉം അതെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും നിങ്ങൾക്കില്ലേ
അ ഞങ്ങൾക്ക് ബൈക്ക് ണ്ട് പക്ഷേ ഇൻ്റെ മാപ്പളക്ക് ലീവ ട്ടൂലാ അതോണ്ട് പിന്നെ ഇൻ്റെ പെരയില്ആരെങ്കിലും ഒപ്പം പോവുമ്പോ ഞാൻ ഓലപ്പം കൂടെ പോവും
ആഹ ശെരി അമ്മടെ അമ്മാക്ക് പോണോണ്ട് കൊയ പൊണ്ടേ
ഇവിടെഅങ്ങനത്തെ കുഴപ്പമില്ല ആഹ ഞങ്ങള ഇവിടന്നല്ല പോവാ എൻ്റെ വീട്ട്ത്തോല് ഇൻ്റെ ഇമ്മാൻ്റെ വീട്ടാരക്കെ ഭയങ്കര വാസ
ഉ ഉ
അപ്പൊ പിന്നെ അവിടെ ചെന്നിട്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോവുന്നുണ്ട് ഇവിന്ന് അങ്ങനെ മമ്പുറം മ അങ്ങനെ അങ്ങനത്തെ സ്തലങ്ങളിലൊക്കെ അധികം ഇവിട്ന്ന് പോകല് അത് എള ചുൻമാ ര്ണ്ട് ഗൾഫില്ഓല്‌വരുമ്പോ ഇപളാണ് ആ പോ കുണ്ടാവുക
അത് ശരി ഉ അങ്ങട്ട് വരുമ്പോ എല്ലാരും ഒപ പോകല് അതോ ഉം
എവിടെ ഇബ്ടെ
അല്ല ആ അവിടെ ഇളച്ചമാരികള ഗൾഫ്ന്ന്വരുമ്പ എന്ന്പറഞ്ഞത് ഒലു റ്റക്ക് പോലല്ലേ
ഓലറ്റക്ക് വേറെ പോകും ഞങ്ങളൊണ്ട് ഞങ്ങള് എല്ലാരും കൂടി വേറി പോ അങ്ങനും പോവും ഇമ്മണ്ടങ്കിൽ ഞങ്ങൾ കൊക്കെ ചാൻസുണ്ടാകും ഇമ്മാനെ കൊണ്ടാ കാണെങ്കിൽ അല്ലല്ലോ എന്ത മറ്റോല് ഒറ്റക്കാണെങ്കി ഒാല് ഒറ്റ ഒറ്റക്ക് വേറെ പോവങ്ങനെ ഉം പറ്റൂലല്ലോ ഉമ്മ പോരുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ
ഉമ്മാനെ ഒല് വിളിച്ചലാനിങ്ങൾ പോരുന്നുണ്ടോ ചോദിച്ച് ങ്ങാണ്ട്
അപ്പൊ പിന്നെ ഞങ്ങള് വിളിചും ഇമ്മനെ വിളിച്ച് ണഞങ്ങളെ വിളിച്ചും പോരിം എല്ലാരും പോരിങ്ങാണ്ട് ഞാനപ്പോ എന്തായാലും പ്രൈവസി പോയില്ലേ വടപോ അതന്നെ ആഹ് ആഹ് കൊണ്ട് പോയി ഇവിടെ മക്കളൊക്കെ മമരോട് സ്നോന കൊടുത്തിലാണ്
എന്നാ വറ ഉമാ ഉമ്മാവും ചെയ്യും
ആ ഇല്ല ആഹ അതാണ് ഉം ഇജ് അടുപ്പത്താ ഗ്യാസ് മല ഉണ്ടാക്കല്
ഇവിടെ ചോറ് മാത്രം അടുപ്പത്ത് ബാക്കി ഫുള്ളും ഗ്യാസ് മല്
ഞങ്ങള് ച രാവിലെത്തെ ചായി രാവിലെ ത്തെക്കറിം മാത്രം ഗ്യാസ് മേല് ബാക്കിയൊക്കെ അടുപ്പത്ത്
ഏ അങ്ങനെ വറക് ഒക്കെ ഉണ്ടാവുല്ലേ ആ വെറക് ഉണ്ടായാൽഅതാ കൊയപ്പം
ഉം ഇബടണ്ട് എൻ്റെ മാപ്പിളക്ക് മൺചട്ടിൽ വെക്കണം മൺചട്ടില് വെക്കണംന്നറിഞ്ഞോണ്ടാണ് വെക്കണം പറഞ്ഞ് കൊണ്ടാണ്
അത് ശരി ഉ എനിക്ക് ശരിക്ക് ീച്ച എക്ക് ഞ സാറ് പതിിച്ചാ തന്നെയിക്ക
പഠിച്ചിട്ട് വേണല്ലേ ഒക്കെ
ഇന്ന ഒന്നാമത് കൂട വല്ല യൂസ് ചെയ്യലില്ല ഉപയോഗിക്കലില്ല അടുപ്പ്
ആ് കോയിപ്പന്നില്ലല്ലാത്ത വിം
ആ അവിടെല്ലാ കറിയൊക്കെ അധികം കുക്കറില എല്ല എല്ലാ ദിവസം കുക്കറില ആക്കല് ആഹ കഴും അ എളുപ്പംണ്ട്ക്ക ണ്ട് വിസ ല ടിക്കു ോനെ ഗ്യാസ ഒന്നും പോവില്ല ടേസ് ടേസ് ഗ്യാസൊന്നു വല്ലാതെഅതന്നുമല്ല അതെ പറയൻ ച ചിലത്ണ്ടാക്കും ആ ചിലത്ണ്ടാക്കുമ്പോ ഉണ്ടാവും
ആഹ ചിക്കനൊക്കെ കു ലൂപ്പിിച്ചരസല്ലല്ലോ
ഉ അങ്ങനെയൊക്കെണ്ട് അല്ല വേറെ ഈ പച്ചക്കറികള ആകെ വേവിക്കണനൊന്നും കുഴപ്പമില്ല
അതൊക്കെ പച്ചക്കറിിയെ കാര്യത്തിൽ കുക്കറിലുണ്ട എന്നാലേ ശരിക്കും ഉടയുള്ളൂ ഉം
ഞങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാക്കരു പിന്നെ അത്ര ചപ്പാത്തിയാണ് ഉണ്ടാക്കലേ ആഹ പിന്നെ ഞാൻ ചെിലപ്പം കഴിക്കും ചെിലപ്പം കഴിക്കൂല
ഇതൈറ്റിങ്ങളാ
ആഹ് അപ്പൊ തടിയന്ന ഒരു പുസ്തല്ലല്ലോ തടിച്ച തെ പ്രായല്ലെ പോലെതക്ക് സി സ് തടി കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ ഞൻ ഭക്ഷ കത്ത് അട്ടി വിട്ടു
അ ഞഞാനും കൂടടി അനെ ഞാന എങ്ങന കൂടെ അറോ നിന്റെ പരി പോയി തിന്ന നമ്മടെെ
ആഹ ശരിായിതിനോട് എല്ലാവരും മതി എ പുന്ന ഒരു നല്ല തടിയ കാര്യം
ആഹ് എന്നന്നോട് പറയണ്ട് ഇ അവിടെ പോയിെന്ന തളിച്ച ഞാനിപ്പ ചേരിമരം ക കേടുക്കണോ
ശരി മരോ തര് തേരി ആഹ ആഹ്
ശരി അത്ള്ളൂല്ലോ ചെിലർക്ക് അത് എല്ലാം ചൊറി എനിക്ക് പൊള്ളി എനക്ക് അല്ലോ ചൊറിഞ്ഞഞ് പൊന്തി ഞങ്ങള് ഞങ്ങക്ക് വീട കഴ തുന്ന സ്ഥലംുണ്ട് അവിടെ അപ്പൊ അവിടെ മരണ്ടു അത് വെട്ടി അത് വെട്ടിയപ്പ എമാ പറഞ്ഞോ ഇട ഇന്ന് മൂച്ചി ഇന്ന് വെട്ടേണ്ടല്ലേല്ലേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മൂച്ചിയാണോ നോക്കാൻ പോയതാണ് പക്ഷെ ഉമ്മാക്കും എനിക്കൊന്നും അറിയല്ലത് ആ മേരാണ് എന്ന്
ഉം ഉം അതൊ ക കണ്ടാ മൂച്ചിന്റെ പോലെ
ആഹ്ൂച്ചിന്തമാ മച്ചിന്ത എന്തൊക്കെും മാതിരി ഉം അയില് എത്താന്നാവലറ ഞങ്ങളും പോന്ന ഞ പറമ്പോ ഞാൻ വെട്ടാന ഒന്നിനും കൂടിട്ട ഞ ഞങ്ങളപ്പുറത്ത കൂ റബ്ബുണ്ടാവ എടുക്കയാണ് ഞാനട ഇമ്മന വിട്ടിട്ടത് അ വെട്ടിട്ട് രണ്ട മൂലക്കെ കിട്ടാണ് പക്ഷെ ഉമ്മാക്ക് ചൊറഞ്ഞത്തൊന്നുമില്ല ഉമ്മാക്ക് ആഹ
െ പറ്റണേരാ
ആഹ ചെറുതായിന്നും ഉണ്ടാവണള്ളൂ അയില് എന്താ ഇമമാക്കിന് ശേനൊന്നും ചോറി ഉ്മാക്ക കളിച്ചിക്ക ചോ ചൊറയി അങ്ങനത്തെ ചേരു പൊള്ളൂലല്ലോ എനിക്ക അവിടെ കണ്ടവിടെ ചോറിയും ചേനൊക്കെ ഞാൻ ഇന്റെ ചെടീട് അങ്ങനെയാണ് അയിൽ പിറ്റേ ദിവസംങ്ങട്ട് തണർത്ത പൊന്തി ആകെ സീന ആായി കണ്ണൊന്നും ഇല്ലക്ക്
അ ശരി
എന്നിട്ട് ഹോസ്പിറ്റല കൊണ്ടേക്ക ആ പി ഞാൻന്റെ ഇപ്പെ വിളിച്ചപ്പച്ച എനിക്ക് വെജഞങ്ങള്ൾ വര ഇവിടെ നി നമുക്ക് ്യണല്ല സഖല്ല അത കുട്ടികള ഉണ്ടാവുക അതില് ഇപ്പച്ച ചിി് ഇപ്പച്ചക്ക് പിെ കുറച്ചൊെ ലോം വിവരണ്ട് കുറച്ച് പരിസ്ഥിതിുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്ക അറിയാം പപ്പേ കൃഷി നടത്തുന്നളണ്ട്
ആഹ
ഇപ്പൊ ചേർന്ന ഇത് ക കണ്ട ഇപ്പ ചേർ നടക്കാ ക കേട്ടെ ഏത് മരങ്ങള് വെട്ടിയത് ശേരുവള്ളതാണ്ു അതിൽ കൊണ്ടയി കാട്ട എടുത്തു പോത് ഇപ്പൊ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല താണി താണി മരത്തിന് ചുറ്റിയേ
അങ്ങനെയൊക്കെ ഉണ്ടോ ട്ട മാറുവോ
മാറിയിട്ടൊന്നുമില്ലല്ല അല്ലാ ഇോടണോ താണിമ ോട് പോയിാി താണിമരമേ താണിമരമേ ചേര ിച്ചല്ലോ അങ്ങനെ പറ ആ അങ്ങനെ പറഞ്ഞ രണ്ട് മൂന്നെട്ട് ചിറ്റാൻ പറഞ്ഞു അതില് അങ്ങനെയൊക്കെ മൂന്നെട്ട് ആ ഇന് വഴിട്ട പോയിട്ടോ ഇന്റെ ഇപ്പ ചെന്ന ഞങ്ങള് കൊണ്ടപോയി ഇെ കൊുപോയി ഞാൻ വരാൻ പറഞ്ഞ വച്ചി നിീന് വെജ് പറന്ന് അതില് കൊണ്ടു പോോയിട്ട് അവിടെ താണി വരണ്ട അന് കൊറെ ചിറ്റി മൂന്നു നേരം കൊണ്ട് ചിറ്റി അതിന് പിന്നെ എന്നിട്ടും മാറിയിട്ട് ആരോ പറഞ്ഞു അടയ്ക്ക വെച്ചിനി പോല വെച്ചിട്ട് ച പറഞ്ഞു എന്നിട്ടാ അടക്ക വരലും പോ പോലും വെച്ച കാണ്ട് തൊയ്പ്പ് ചുറ്റന്ന് പറഞ്ഞു കെഞ്ചി പറയണ പറു അങ്ങനൊക്കെ കെഞ്ചി കുറെ അഭിനയിച്ചൊക്കെ ചെയ്തു അവനേച്ചനോട് കറ എന്നിട്ടും മാറിയില്ല അല്ലാതെ കാര്യട്ടൊണ്ട് കെഞ്ചില്ലല്ലോ എന്നിട്ട് പിന്നെ എനിക്ക് പിറ്റേ ദിവസം ശ്വാസം കിട്ടാതായി കൊല്ലിക്കൊക്കെ കൊല്ലിക്കള മണ്ണം വെച്ചിട്ട് അതില് വേ ഹോസ്പിറ്റല കൊണ്ട അവിടുന്ന് ഇഞ്ച സൂചി വെച്ചു സൂചി വെച്ചിട്ടാണ് പിന്നെ ആക്കം കി
ആഹ ശരി അപ്പൊ ആ ഇതൊക്കെ ഒരു അന്ധവിശ്വാസ അല്ലേ
താണിവ താണിവരന്ന അന്ധവിശ്വാസം ഒറപ്പായി കാരണം എത്രോട്ടം കൊ ചുറ്റിക്ക്ണ അയിനേ
ഉം അതങ്ങനെ ആരെയും ചെയ്തപ്പോ ആരുടെയും മാറിട്ടുണ്ടാവും അതിന്റെ ശേഷം അതങ്ങനെ
ഇന്നോട് എല്ലാരും പറഞ്ഞു പണ്ടല്ലൊ ലെക്കെ പറഞ്ഞു രണ്ടാഴ്ച പിടിച്ചു അത് മാറാനു പറഞ്ഞു ആ താണിമത്തിന് ചുറ്റിയ ചുറ്റിയാ അതി രണ്ടായിച മാറാന് പറഞ്ഞു അയ്ല് ശരിയാണ് ഞാൻ സൂചി അടിച്ചിട്ട് എനിക്ക് രണ്ടാഴ്ച പുടിച്ച് മാറാനേ പക്ഷെ ഓല വിചാ അന്ന് മരുന്നൊന്നും ഇല്ലല്ലോന്ന് വിചാരിച്ചു പോവാണെ താണിന്ന് ചുറ്റിട്ട് മാറി വിചാരിച്ചക്ക് അ അതൊക്കൊരു ആ പണ്ടൊന്നും മരുന്നില്ലല്ലോ ഓല് വിചാരിച്ചു പാവങ്ങൾ താണി മരത്തിന് ചുറ്റിട്ടാ മാറിയതൊക്കെ
അയിഞ്ഞൂല അങ്ങനെ പറഞ്ഞ നടക്കണ്ടാവുംല്ലേ
ആഹ പക്ഷെ എന്റെ ന്നിട്ട് സൂചി വെച്ചിട്ട് എനിക്ക് രണ്ടാഴ്ച ടിച്ച മാറാന്‌ അന്ന് ഞാൻ പരയിലായിരുന്നു ആ പര നിന്ന് കാണ്ട് എന്താ ഉ കഞ്ഞി കുടിച്ചർ മീനും എർച്ചും തിന്നരുത് കഞ്ഞിയും മോരും കുടിച്ചാൽ മതി അറിഞ്ഞോല് കഞ്ഞിയും മോരും കുടിച്ച് ഞാൻ അട് വീർത്തു രണ്ടാഴ്ച അവിടെ തടിച്ചാ തടി പോയിട്ടില്ല മാളേ
അ ശരി ഉ പിന്നെതാന്ന ശരി ഉ